ഏ കേക്കാൻ പറ്റ്ന്ന്ണ്ടോ? കേക്കാൻ പറ്റ്ന്ന്ണ്ടോ ഹലോ
ആഹ് ആ
ആഹ് എന്നാട് ക്കുവായിര്ന്നു ആ ഇവിടെ റേഞ്ച് ഏ ആ ഇവിടെ റേഞ്ചിന്റെ ഇച്ചിരി പ്രശ്നൊണ്ട് ഞാൻ ഇരിക്ക്‌ന്നോട്ത്ത്. ആണോ? കാപ്പിയൊക്കെ കുടിക്കാനായല്ലോ മൂന്ന് മണിയായല്ലോ?
ആഹ് ഞാനൊര് നാല്മണിക്കെആയിട്ടേ കുടിക്കു കാപ്പിയല്ല ചായ നാല്മണിയൊക്കെ ആവണം ഉം ഉം കാപ്പിയന്നി പിന്നെ ചോറ്ന്നാേ
ചോറ് ഞാൻ കഴിച്ചാര്ന്ന് കഴിച്ചിട്ട് പിള്ളേരുവായിട്ടിരിക്കുവായ്ര്ന്നു. പിന്നെ എന്നാ എടുക്കുവായ്ര്ന്ന്? ആ രണ്ട് പേരും എരട്ടപ്പിള്ളാരാണേ രണ്ട്പേരൂടെ ഇര്ന്ന് കളിക്കുവാര്ന്നു.
അയ്ശരിരആഹ് എത്രയ്ക്ക്ണ്
ന്നെന്റെയാ ആ പത്ത് മാസ ആയേ ഉള്ളൂ
ഓഹ് ഉം
അത് കാരണം അടങ്ങിയിരിക്കത്തില്ല ഒരാള് ഓ ടുമ്പ അടുത്താൾടെ പൊറകെ ഓടണം. അങ്ങനെയാ
ആഹ് എന്നാണ്ട് വിശേഷൊക്കെ?
സ്കൂളി പോണ പിള്ളേര്ണ്ടോ
ഇല്ല ഇല്ല. ഇ താദ്യത്തതാ
ആഹ്
ഉം അവിടെന്നാ ഉണ്ട് എല്ലാരും സുഖായി
ആ സുഖായത്തിരിക്കുണു കുഴപ്പൊന്നല്ല സ്കൂള് തുറക്കാനായില്ലേ
ആ മഴയൊക്കെ ഉണ്ടോ നല്ലായിട്ട്
ആ ഇന്ന് രാവിലെ ഇപ്പൊ ഉച്ചടെ മുന്ന് ഇന്ന് മഴ പെയ്ത് ചെറ്തായിട്ട് ശെപ്പ വെയില തേ ചെലോടത്ത് മഴ ചെലോടത്ത് വെയില്
ആ കരതിരിഞ്ഞുള്ള മഴയ അതാ
ആ എന്താ ചെയ്യ ഇവിടെ മഴയില്ലെങ്കി അവിടെ മഴ ഇണ്ടാവും
ആ അതെ അങ്ങനെയാ ഉം പിന്നെ വേറെ എന്നാ ഉണ്ട് എന്നായിരുന്നേ കറിയൊക്കെ
കറി മീന് കറിവെച്ചു ആ പ റ്റുന്നുണ്ടല്ലോ
ഉച്ചക്കേത്തക്ക എന്നായിര്ന്നു കറിയൊക്കെ
മീന് കിട്ടീന്നു അപ്പൊ മീൻകറി വെച്ച് മീൻകറി ആ അല്ല മക്കളൊക്കെ പ്പേ മക്കള് രണ്ടാളെ നോക്കാൻ ഇയാളൊറ്റക്കാണോ വീട്ട് ലോ വേറെ ആരെല്ണ്ടോ
ഉമ്മ ഉണ്ടായിരുന്നേ അമ്മ ഇപ്പം ആ അമ്മ ഇ ഉണ്ടവരെല്ലാം ജോവാ പ്പ ഞാൻപ്പ പിള്ള എൽ ആ എല്ലാം ചെയ്യാം ഇവ എങ്ങോട്ട് മാറാ പറ്റത്തില്ല എന്തേലുട്ത് വായിലിട്ടാ അറിയത്തില്ല രണ്ടുപേരും ഒന്നിച്ചിരുന്നാ ഭയങ്കര വഴക്കുവ ആ അത് കാരണം ഞാൻ പിന്നെ എങ്ങോട്ടും മാറാതെ ഇവരെ നടുക്കിരിക്കുവായിര്ന്ന് പകലൊറക്കം കൊറവാണേ അത് കാരണം ഭയങ്കര പാടാ
ആ ഒരാളറങ്ങുമ്പോ ഒരാളൊറങ്ങൂല ല്ലലേ
ആ രണ്ടുപേരെ ഒറക്കിക്കിടത്തിയിട്ട് ഞാൻ കഴിക്കാൻപോയപ്പോ ഒരാൾ എഴുന്നേറ്റ് എന്റെ പുറകെയിങ്ങുപോന്നു തൊട്ടിയിൽകെടത്തി ഒറക്കിയിട്ടാണേ ഒറങ്ങത്തുല്ല
ആര്.. ഉം.. എന്ന് ഞാൻ പറഞ്ഞുകേട്ടിട്ടുണ്ട്. എരട്ടകുട്ടികളെനോ.. നോക്കണമെങ്കിൽനല്ല..
ആഹ്.. ആ.. ഒരു, ഒരാളും കൂടെ വേണം കൂടെ എന്നല്ലേയുള്ളൂ. എന്തിന് നമുക്കെന്തേലും ആശു.. ആശ അതിനൊക്കെ പോണമെങ്കിലേ..
ആ.. അതെ ഒരാൾ അത്യാവശ്യണ്. അതായത്,
ത് രാജ്യത്തിന്പോണം ഒരാളൂടെ വേണം.
ആ ഹസ്, ഹസ്ബൻറിന്റെ അമ്മയൊന്നുമില്ലേ.
ആ
ഹസ്ബന്റിന്റെ അമ്മയാണോ? ആ.. ആ.. ആ.. അല്ലേ ചിലരൊക്കെ അവരെ വീട്ടൽ ഇരട്ടകുട്ടികൾ ഉള്ളവരൊക്കെ ചിലരേ. അവരെ വീട് നടക്കൂലേ,
ആ.. ഞാൻ കഴിഞ്ഞ ദിവസവാവന്നേ ഞാൻ പ്രസവത്തിന് പോയിട്ട്. കഴിഞ്ഞ ദിവസവാ വന്നത്. എണീക്കാൻ പറ്റുന്നെ
നടക്കില് തുടങ്ങിയോ? അ.. ആ.. നടക്കല് തുടങ്ങിയോ? നടക്കാറായോ?
ആ, പിടിച്ചു നിക്കയും പിടച്ചനടക്കും. പിടിച്ചിട്ടേ എവിടെലൊക്കെ പിടിച്ച്, കസേരയിലൊക്കെ. പിടിച്ചിട്ടിങ്ങനെ നടക്കും പിടിച്ച് പിടി ടിച്ചൊക്കെ നടക്കും. പിടിച്ചെഴുന്നേറ്റ് നിക്കുവൊക്കെ ചെയ്യും. മ്
ആ അത് ശെരി ആ എൻ ഉം എന്താ എന്ത് മക്കളാ ആമ്പിള്ളേരാണോ പെമ്പിള്ളേരാണോ
ആ എല്ലാ ആമ്പിള്ളേരാ പെമ്പിള്ളേരാ ആണും പെണ്ണും ആണ് അങ്ങനെയുണ്ടല്ലോ. ഹലോ
ഉം പിന്നെ എണ്ണ
ഉം ആ
എന്തിൻ്റെ അതിൻ്റെ
അപ്പൊ പ്പൊർ റത്തൊന്നും പോൽ ണ്ടാ വൂലലേ
ആ ഇല്ലില്ല ല്ല എങ്ങും പോകത് ല്ല ഇവിടത്തന്നെയാ മുറിക്കാത്തന്നെ ഇരുതീരി ലീവ.
ആ
ആര്ലും വരാതെങ്ങും പൂവാൻ പറ്റ
ആ അതെ അതല്ലേ പൊറത്ത് റ്റൂറ് വെക്കേഷനൊക്കെ അങ്ങനൊന്നും പോവല് പറ്റ് ണ്ടാവില്ലല്ലേ റെ
ആ എങ്ങും പോയിട്ട് ല്ലപിന്നെ ഇവരേംകൊണ്ട് പോയ പാടാൺ വല്ല പണിയൊക്കെ വന്ന അറി പോലുമില്ല.
അതെ ആ
ഇവക്കാണെ രാക്ക് പനി വന്നാ മതി അടുത്താകപ്പെട് പെട്ടെന്ന് കേറി പിടിക്കും അസുഖങ്ങളൊക്കെ അതോണ്ട് എങ്ങും പോവാറില്ല ഒരു വയസൊക്കെ കഴിഞ്ഞിട്ട് എവിടേലൊക്കെ പോവാന്ന് കരുതി ഇരിക്ക്ന്ന്.
ആ ആ
എന്ത്യെ കുഞ്ഞുങ്ങളെന്ത്യെ?
ഓര് വല്യേ മോന് ട്യൂഷനുണ്ട് മറ്റേ രണ്ട് മക്കളും അവിടെണ്ട് അവര് ഒരാള് ചോറ്ന്ന്ണ് ണ്ട്
ഉം
ഏ
പിന്നെ വേറെന്നാ ണ്ട്
വേറെന്താ അങ്ങനൊക്കെ വിശേഷിക്ക പോയോ ഞങ്ങൾ
എന്തോ ആ ഇയിപ്പോ സ്കൂളും മഴേം സ്കൂള് തുറക്കലും അതിന്റെ ഒരു എ ഇവിടെയും ജാ ങ്ങളൊക്കെ ആയിരിക്കൊല്ലോ വാങ്ങിക്കണ്ടേ ബുക്ക് ബുക്കും പുസ്തകവും ബാഗും എല്ലാം.
ഇ വാങ്ങിക്കാനോന്നില്ല ഇന്നലെ പോയിട്ടാ വാങ്ങിച്ച് കുട്
ഇപ്പം അതോർത്തിനിയും- ടെൻഷൻ അടിക്കെണ്ടല്ലോ? ഇ ഭംഗി ഭംഗി ഒന്നിച്ചിരുന്ന കാലത്തി ലാണേ ചെലപ്പോ അടി ഒണ്ടാക്കും രണ്ടും കൂടെ-
ആഹ് എരട്ടള അല്ലാത്തവരന്നെ അടി ഇവിടെ ഇരട്ടകൾ- ഇവിടെ ഇവിടെ ഇരട്ടകളല്ല- ഒക്കെ നല്ല വ്യത്യാസുണ്ട് എന്നിട്ടും കൂടിയായിട്ട് എന്റെ ചെറിയ മോൾക്ക് അഞ്ചു വയസ്സാ ആ ചെറിയ മോൾക്ക് അഞ്ചു വയസായി അവന്റെ മേലുള്ളക്ക് വേറെുള്ള ആൾക്ക് പതിമൂന്ന് വയസ്സ് യിട്ടുണ്ട് ഈ പതിമൂന്ന് വയസ്സായ ആള് അവള എന്തെല്ലാം കാ ട്ടും
ആണ് ആല്ലേ
ചെറിയ മോളെ-
ഉം
നല്ല ശബ്ദംണ്ടാക്കണ്ടല്ലോ
ആഹ ആ അപ്പന്റെ ഫോട്ടോ കണ്ടിട്ടുള്ള സന്തോഷമാ സന്തോഷപ്രകടനമാണ് തന്നെ ഒന്നിച്ചിരുത്തിയാല ചിലപ്പോം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തി ഇട്ട് അടിക്കുക- ഒരാളെ കമത്തി ഇട്ടിട്ട് മറ്റയാളുടെ പുറത്ത് കയറി നിന്ന് - നിയിക്കുക ഇതൊക്കെ പരിപാടി
ആഹ് ഹ് ഹ ഹാ അയ്‌ ശരി അ
ത്തരിത്ത ത്തുള്ളൂ ഉം നോക്കിയില്ലെങ്കിൽ കട്ടില വലിഞ് കേറയും ചെയ്യും
മം അപ്പന് പൊറത്തണൊ
അല്ല നാട്ടിലുണ്ട്
അ അ ആശരി ആ ആ വന്നാ പിന്നെ കുറച്ച് സമാധാനം ഉണ്ടാവൂല്ലേ
ആ എന്നാലും നമ്മളെ കാ- കാണുമ്പോ അങ്ങ് കാറച്ച പിന്നെ എടുക്കണം ഒരാളെ എടുത്ത് കൈ പിടിക്കുമ്പോഴത്തേക്കിന്- അയാള് നമ്മുടെ- കയ്യിലിരിക്കിന്നത് കാണുമ്പോം മറ്റയാളെ എടുക്കണം പിന്നെ രാത്രി പിന്നെ രണ്ട് പേരെ ടുത്ത് വെച്ചോണ്ട ഞാനങ്ങ്- ഇരിക്കും
ഞാൻ ഞാൻ ഞാനപ്പോളും ചിന്തിക്കലണ്ട്ല്ലേ അവര് ഒരു ഒരു വയസ - വയറ്റിൽ ഒരേപലെ കടന്ന ആൾക്കാര പക്ഷെ പുറത്ത് വന് കഴിഞ്ഞാൽ- കറങ്ങിൽ ചേരൂലല്ലോ ഞാൻ ഇപ്പഴും ചിന്തിക്കാറ്ണ്ട് അധിക- ആ സ്നേഹം ണ്ടാവും അത് സ്നേഹം നല്ലണ്ട ആ അതെ അവർക്ക് നല്ല സ്നേഹ സ്നേഹം ണ്ടാവും ആൾക്ക് നല്ല സ്നേഹക്കാരം പക്ഷെ അതുപോലെ വാഷിം ഒരാളാതന്നെ ഒരാ ക്ക്‌ വേണം അങ്ങെനെ വാശി മം ണ്ടാവും
അതുണ്ട് അതുണ്ട് ഒരാട കയ്ൽ ഇരിക്കുന്ന സാധനം പറിച്ച് മേ മറ്റ ആട് മേടിക്കും അപ്പൊ അയാള് കാരയുമ്പ അയാടൽ ഇരിക്കുന്ന സാധനം മേടിച്ച് മറ്റേട അങ്ങന ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മ രണ്ടു പേർക്കും ഒരു സാധനം മതി അതെ ഇവർ രണ്ടു പർക്കു പാവയാണെലും ഒരുപോലത്തെ മേടിച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും വേണ്ട മൂത്ത ആള് ഏതാണോ എടുക്കുന്ന അത് മതി എളയാ വേറൊന്നും വേണ്ട
അതെ അതെ ആ അതെ എന്റെ ഫാമിലിയില്ലാത്തില്ല പക്ഷെ അവരെ കുറച്ചിങ്ങനെ അടുത്തുള്ളവലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അറിവുണ്ട് പിന്നെ ഫാമിലിയിലിണ്ട് എന്റെ ഹസ് വലിതിന് രണ്ട് സിസ്റ്റേഴസ് ട്വിൻസാണ് ഹലോ